കേക്കുന്നുണ്ടോ,?
ആഹ കേൾക്കുന്നുണ്ട്.
എന്താക്കായിരുന്നു.
ഞാന് കറി ആക്കായിരുന്നു.
അതെല്ലേ ചോറ്ച്ചോ? അതേലോ ഇന്ന്എന്താ സ്പെഷ്യല്.
ഇന്ന് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ വാങ്ങി. പിന്നെ മോര് കറി ഇണ്ടായിരുന്നു. ഉം
പിന്നെ ആഹ് കയ്ച്ച് കയ്ച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു.
എന്താ കറി.
കറി മീൻകറി ഇണ്ടായിരുന്നു. മീൻവറുത്തെ ഇണ്ടായിരുന്നു.
ഉം മഴ പെയ്തോ?
ഇല്ല ഇന്ന് പെയ്തിട്ടില്ല.
ഉം
പിന്നെ കുട്ടിക്കാലൊക്കെ ഓർക്കാറുണ്ടോ?
ഓഹ് കുട്ടിക്കാലല്ലേ ഓർക്കാറൊള്ളു. നല്ല വ നല്ല ഒരു കാലം അല്ലേ അത്.
അതെ തിരിച്ച് കിട്ടാത്ത കാലം.
മീൻ പിടിച്ചതും.
ഉം
ഏഹ് അതോ പൂപറിച്ചതും, കളിച്ചു നടന്നതും. ഒളിച്ച് കളിച്ചതും, എല്ലാം ഓർക്കാറ്ണ്ട്. ഉം
കൊറേ പേരുണ്ടായിരുന്നോ കളിക്ക്.
ആഹ് വീട്ടില് മാമന്മാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് തന്നെ സഹോദ ഞങ്ങള് മൂന്ന് പേരുണ്ടായിരുന്നു. കളിക്കാനായിട്ട്. ബാക്കിയെല്ലാം മുതിർന്നവരാ ഞങ്ങൾ ആറ് പേരുണ്ട്. അപ്പൊ അവരും എല്ലാരും കൂടിയിട്ട്. നല്ല രസം ആയിരുന്നു അത്.
അതെല്ലേ
ഉം പിന്നെ
പിന്നെന്ന് വെച്ചാല് അമ്മ മരിച്ചു അതോടെ ഞങ്ങള് എല്ലാ സന്തോഷങ്ങളും പോയി എന്റെ ചെറുപ്പത്തില് തന്നെ ഞങ്ങക്ക് അമ്മ നഷ്ടം ആയി. അപ്പൊപ്പിൻ ഉം അമ്മക്ക് ക്യാൻസർ ആയിരുന്നു.
ആഹ് അപ്പൊ ചികിൽസിക്കാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും. ല്ലേ
ആഹ് അത് ആഹ് ചികിത്സ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇന്നത്തെ പോലെ എനി അന്ന് അങ്ങനത്തെരു വല്യൊരു ഇത് ഇല്ലല്ലോ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ മരുന്നുകളൊന്നും. അപ്പൊ അന്ന് ആശുപത്രി കൊണ്ടുപോകും. വേറെന്തെങ്കിലും ആന്ന് പറ പിന്നെ അയിന് കുറച്ച് മരുന്ന് വാ മരുന്ന് തരും. പിന്നെ തിരിച്ച് വീട്ടില് വരും പിന്നേം കൂടും എന്താന്ന് അറിയില്ല പിന്നെ അവസാനം അവസാനം അല്ലേ കണ്ടുപിടിക്കുക അപ്പഴത്തേക്കും ഉം ആള് പോയി
പിന്നെ ഞങ്ങള് ചെറുപ്പം ആയത് കാരണം ഞങ്ങ ക്ക് അത്ര വല്യ ഫീല് ഒന്നും ആയിട്ടില്ല ഉം ചേച്ചിയൊക്കെ ഉള്ള കാരണം
ആഹ്
ഉം
ചേച്ചി എങ്ങനെ ചേട്ടന്റെ
ചേച്ചി ഏട്ടന്റെ ഭാര്യ ഇണ്ടായിരുന്നു പിന്നെ എന്റെ സ്വന്തം ചേച്ചി ഇണ്ടായിരുന്നു അപ്പോ ചേച്ചീനെ കെട്ടിച്ചു വിടുന്നവരെ ഞങ്ങക്ക് നല്ല കാലം തന്നെയായിരുന്നു
അതെല്ലേ അപ്പൊ പടുത്തം ഒക്കെയോ
പഠിത്തം ഏഴു വരേ പഠിച്ചിട്ടുള്ളൂ പിന്നെ മടി ച്ചതാ പോകാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല
ആഹ് പിന്നെ നേരത്തെ കെട്ടിച്ചും വിടുവല്ലോ അല്ലേ
കെട്ടിച്ച് വിട്ട് പത്തൊമ്പത് വയസ്സില് കല്ല്യാണം കഴിഞ്ഞു പക്ഷെ അതിനു മുന്നേ പഠിച്ചില്ല
ഉം
ഉം ഏ.... പിന്നെ സാഹചര്യം അങ്ങിനെയായിരുന്നു ഏ ചേച്ചിനെ കെട്ടിച്ചു പിന്നെ എന്താ പറയാ ഒരു ഏട്ടത്തിയമ്മാ ഉണ്ടായിരുന്നു പിന്നെ
പിന്നെ പഠിച്ചില്ല അത്ര തന്നെ ഉള്ളൂ ഏഴാം ക്ലാസ് വരെ പോയിട്ടുള്ളു പിന്നെ നിർത്തി അന്നൊക്കെ അത്രേം തന്നെയാണ് ഉം
എത്ര സഹോദരൻ മാരുഉണ്ടായിരുന്നു സഹോദരി സഹോദരന്മാർ
ഞങ്ങൾ ഉം രണ്ട് പെണ്ണും നാല് ആണുവാ ളളത് ഒരാളും കൂടി ഉണ്ടായിരുന്നു അത് നേരത്തെ മരിച്ച് പോയി
ആ എപ്പൊ പണ്ട് തന്നെ ചെറുപ്പത്തിൽ
ആ എൻ്റെ ചെറുപ്പത്തിൽ തന്നെഏട്ടൻ മരിച്ച് പോയി വലിയ ഓർമയൊന്നുമില്ല ആഹ് പിന്നെ അമ്മ മരിച്ചു അച്ഛൻ പണിക്കുപോയിരുന്നു പിന്നെ അമ്മ വീടെല്ലാം അടുത്ത് അടുത്ത് അടുത്തായത് കാരണം ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല പിന്നെ അയൽവക്കും എല്ലാരും ഞങ്ങളെനന്നായി തന്നെ സ്‌നേഹിച്ചത് ഉം ഒരാൾ എന്റെ ഇളയതായിരുന്നു ആ ബാക്കി എല്ലാവരും മൂത്തത്താ
ഉം
പിന്നെ പഠിക്കുന്നോരൊക്കെ ചുരുക്ക ആയിരുന്നല്ലോ അന്ന്
ആ
പിള്ളേരൊക്കെ
ആഹ് പിന്നെ ആണുങ്ങളാണെങ്കിലും പണിക്ക് പോവായിരുന്നല്ലോ
ആ അതെന്നെ അതന്നെ അതെ അതെ അതെ അവർ ഒരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോ തൊട്ടേഅവര് പണിക്കിറങ്ങി
ഉം അവർ ഇറങ്ങും പിന്നെ ഹ് പിന്നെ അങ്ങനെ പോയി പിന്നെ പത്തൊമ്പത് വയസ്സിൽ കെട്ടിച്ച് വിട്ടു രണ്ട് പെൺകുട്ടികൾഉണ്ട് ഇപ്പോ അവരെ അവരടെ കാലമാണ്
ഉം
ഉം ഹ്
എൻ്റെയും ചെറുപ്പത്തിൽ ഇവിടൊരാ ൻ്റി ഉണ്ടായിരുന്നു. അ അപ്പം അങ്ങനെ ആൻ്റിൻ്റെ മക്കളെ മക്കളൊക്കെ വന്നിട്ട് രസായിരുന്നു പോലീസും കള്ളനും സാറ്റും വൈ
കള്ളനും പോലീസ് കളി
അതെ എല്ലാവരും അവിടെ കൂടായിരുന്നു കൊറോണ ടൈംമൊക്കെ എല്ലാവരും ഇണ്ടായിരുന്നു.
ഹ്മ്മ്
അപ്പങ്ങനെ നാ ത്തൂന്മാരും, ചേച്ചിമാരും, ചേട്ടന്മാരും ഒക്കെ പോയി ഷെഡിലളിക്ക ആഹ് പിന്നെ ഓരോ ക്രാഫ്റ്റ് ചെയ്യല്, ഓഹ്
കൊറോണ കാലത്ത് എങ്ങനെ ക സമയം കളഞ്ഞൂന്
ഓരോ ക്രാഫ്റ്റുകള് ചെയ്തിട്ടും പിന്നെന്താ ഒര് വൈകുന്നേരവുമ്പത്തേക്കും എല്ലാവരും ഇരിക്കുമ്പോൾ ഷെട്ടില് കളിച്ചും പിന്നെ മക്കളൊക്കെ കൂടുമ്പോ സാറ്റും പോലീസും കള്ളനും
ഹ്മ്മ്, ഹ്മ്മ്, ഹ്മ്മ് നല്ല കാലവായിരുന്നുല്ലേ ഹ്മ്മ് ഞങ്ങക്ക് ഞങ്ങളെ ചെറുപ്പം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇന്നത്തെ ചെറുപ്പത്തിന്റെ അത്ര അ അതല്ല ഇന്ന ഇപ്പോൾ ഫോണിൽ കളിയൊക്കെ അല്ലേ എല്ലാ കുട്ടിയളും അവരവരെ അവരവരെ ആ ആഹ് തിരിച്ചറിയില്ല ആ ചലിയില് കളിക്കുന്നില്ല ഹ്മ്മ് പിന്നെ പൂളില് കളിക്കുന്നില്ല ഫോണില് ഫോണ്, ടി. വി ആദ്യയൊക്കെ ടി ടി. വി കാണലായിരുന്നു പിന്നെ ഫോണിലായി അവര് പരസ്പരം മിണ്ടുന്നന്നെ ആഹ് കറണ്ട് പോവുമ്പോഴൊക്കെ ആയിരുന്നു ആദ്യം ഏഹ് ടി വി കാണുന്നതിന്റെ എടയ്ക്ക്
ആഹ്
ഇപ്പം പിന്നെ ഫോണും കൂടി വന്നപ്പം അവർക്ക് ഉഷാറായി. ഇപ്പ പിന്നെ പഠിത്തം ഈ കൊറോണ കാലായപ്പോ പഠി ഇപ്പോ എല്ലാം ഫോണിലായത് കാരണം എല്ലാ വീട്ടിലും ഹ്മ്മ് പിന്നെ നല്ല ഐഫോൺ വാങ്ങി വാങ്ങാൻ തൊടങ്ങിയല്ലോ
ചെറിയ ഫോണൊന്നും മക്കൾക്കൊന്നും വേണ്ടാതായി തൊടങ്ങി
അതെ ഫ്രീ ഫയറ് പബ്ജി
അതെ അതെ പിന്ന മക്കള് ഹ്മ്മ് വല്യയ അമ്മമാരെക്കാട്ടി അറിവാണ് ഫോണിനെ കുറിച്ച്
ഹ്മ്മ് അതെ ഹ്മ്മ് അതെലെ
ഹ്മ്മ് പിന്ന ഹ്മ്മ് അവര് വന്നിട്ടുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നുഅതുവരെ നല്ല രസായിരുന്നു വൈകുന്നേരാപ്പോ എല്ലാരും പോയി അപ്പൊ എനിക്ക് സന്ധ്യ ആയപ്പോ ഇരുന്ന് സങ്കടം വരാ വെറുതെ തന്നെ മ ഏഹ് മക്കള ഓർത്തിട്ട് നാളെ ക്ലാസ്ണ്ടല്ലോ അതോണ്ട് പോയി.
ഹ്മ്മ്
ഹ്മ്മ് രണ്ട് പെൺകുട്ടികളാ ഇള്ളത് ആ രണ്ടു പേരും വന്നിട്ടുണ്ടായിരുന്നു അന്ന്
അതെലേ
ഹ്മ്മ്
മരുമോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസവായിരുന്നു ഇന്നലെ ഈ ഉച്ചവരെ നല്ല വമ്പം ഒച്ചേ ബഹളവു ആയിരുന്നു. വൈകുന്നേരം ആഴപ്പോത്തേക്കും എല്ലാം ശാന്തളായി. മക്കള് തിരിച്ചെത്തിന്നും പറഞ്ഞ് വിളിച്ചതേ ഒള്ളൂ
ഏഹ്, ഹസ്ബന്റൊ
ഹസ്ബന്റ് ഇവിടെണ്ട്. അവര് ഏഹ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പൊ പണിയൊന്നുല്ല പിന്നെ വീട്ടിലിരുന്ന് കൊറച്ച് പണി എടുക്ക ആശാരി പണി മരപ്പണി അപ്പ അത് വീട്ടിലിരുന്ന് കൊറച്ച് പണി ചെയ്യുന്നുണ്ടായിരുന്നു
ആണല്ലേ
ഉം
ഇവിടെ എന്റെ അച്ഛനും ആശാരിപ്പണി ഇപ്പൊ കാലൊക്കെ മുറിഞ്ഞിരിക്കലാണ് ഇപ്പൊ അതും കെട്ടിയൊക്കെ കൊടുത്ത് മുറിവൊക്കെ ക്ലീൻ ആക്കി കൊടുത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു
ഏഹ് എങ്ങനെയാ കാൽ മുറിഞ്ഞെ
ചില്ല് കൊണ്ടിട്ട്
ആണോ എങ്ങനെ കുപ്പിച്ചില്ലോ
അത് ആഹ് എറക്കീത് ചില്ല് എറക്കീപ്പോ കാല്
എന്താ ജനൽനുള്ള ചില്ലാ
ഓഹ് ആഹ് ജനൽനുള്ളത് ചെറിയ മുറിവ് ഇത്തിരി ആഴത്തിനില്ലേന്ന പറഞ്ഞെ
ആണോ ഹോസ്പിറ്റല് കാണിച്ചില്ലേ
ഓഹ് ആഹ് കാണിച്ചു അപ്പൊ നാളെയിങ്ങനെ കെ ട്ടിക്കാൻ പോവാ ക്ലീനാക്കണന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പങ്ങനെ അച്ഛന്പേടി ക്ലീനാക്കുമ്പോ വേദനിക്കും പറഞ്ഞിട്ട് പോവാൻ മടിയായിട്ടിപ്പൊ എന്നെ കൊണ്ടിപ്പം കെട്ടിച്ച്
അത്രക്ക് പേടിയുള്ളച്ഛനാ
ഹാഹ് അതേന്നെ
അപ്പൊ മകളു കെട്ടുമ്പോ വേദനയെടുക്കൂലേ പേടിയില്ലേ
ഏയ് അവര് ക്ലീനാക്കുവല്ലോ ഉള്ളൊക്കെ
ആഹ് ഉള്ളു ക്ലീനാക്കിയാലല്ലേ ഒണങ്ങുള്ളൂ
ആഹ് ഇല്ല പേടിയാ പോലും പോകുന്നില്ലാന്ന്
ആണോ
ആഹ്
ഉം ഇപ്പൊ കാലു മുറിഞ്ഞപ്പം പേടിയുണ്ടായിരുന്നില്ല.
ഏഹ് കാലു മുറിഞ്ഞു ആഹ് കെട്ടിയിപ്പം ഇല്ല അവര് ക്ലീനാക്കുമ്പോൾ വേദനിക്കയില്ല അവര് ഉള്ളൊക്കെ
ആഹ് എന്റെ കാലും അങ്ങനെ തന്നെ മുറിഞ്ഞാരുന്നു ഒരു മൂന്നാലുമാസം മുന്നേ
അതേല്ലേ
ഉം ഉം പിന്നെ ഉം ഉം ന്നിട്ട് മകളു കൊണ്ടോയി ഈ അവിടെ പുൽപ്പള്ളിക്കാ എളയ മോളെ കെട്ടിച്ചുവിട്ടത് അവളവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ആസ്പത്രിയി കാണി ക്കും ഈ കാല് പറഞ്ഞപോലെ ക്ലീൻ ചെയ്തുകെട്ടി തന്നു.
കൊറഞ്ഞോ ന്നിട്ട്
ഓഹ് ഓഹ് കൊർഞ്ഞു കൊറഞ്ഞു കൊറഞ്ഞു മോളെ വീട്ടില് അത് കൊറയുനേരം മോളെ വീട്ടിൽ നിന്നു.
ഉം അങ്ങെ ആണല്ലേ ആഹ് ആഹ്
ഉം അപ്പൊ ഈ യൂണിഫോം അടിക്കയായിരുന്നു കുട്ടികളുടെ
ആഹ്
ആഹ് കൊറച്ചു കൊറച്ചു തയ്ക്കും അടുത്തുള്ളവരെ അങ്ങനെ അത്യാവശ്യമുള്ളവരെ തയ്ക്കും
ആഹ് ആഹ്
മഴ പെയ്യ് മഴന്നെ ആഹ് ഓഹ് ശരി ശരി ശരി മഴ പെയ്തോന്ന്
ആഹ് ഇന്ന് കൊറവുണ്ടായിരുന്നു.
ഉം ന്നാ ശരി
ആഹ്.. ശരി.. ശരി
ഉം
ഉം..